ഹലോ കേ കേൾക്കാൻ പറ്റ്ണ്ട് എന്തൊക്കെ വിശേഷം
നല്ലന്നെ എങ്ങനെണ്ട് ഇന്ന് പെരുന്നാളല്ലേ പെരുന്നാളായിട്ട് എങ്ങനെണ്ട്
ഉം പെരുന്നാളായിട്ടൊക്ക ഉഷാറായിട്ട് പോയി എല്ലാം ഫുഡൊക്കെ കഴിച്ച്പ്പങ്ങനെ ഇരിക്ക ഫുഡൊക്കെ കഴിച്ച്ങ്ങനെ ഇരിക്ക
ആഹ് ഇന്ന എന്തായിരുന്ന് സ്പെ ഇന്ന് അപ്പാ ഭക്ഷണംന്നോന്നായിരുന്നുന്ന് പെരുന്നാളായിട്ട്
ഭക്ഷണം ഇന്ന് ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ പായസംണ്ടാക്കി സെമിയ പായസം അതൊക്കെണ്ടാക്കി മക്കളു ഉപ്പീം ഹസ്ബൻഡൊക്കെ രാവിലെ ഹ് അവരെ പള്ളിപോയി ഓല് തിരിച്ച് വന്നപ്പോ പ്പൊ ഫുഡൊക്കെ ആയി എല്ലാവരും ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് കഴിച്ച് പിന്നെ അയൽവാസിണ്ട് ഇടെ ഞങ്ങക്ക്
ഓഹ് അവരിക്കെക്കെ കൊടുക്കും അല്ലേ
ആഹ് അവര്ക്കൊക്കെ കൊടുത്തു കൊണ്ടേ കൊടുത്തു പിന്നെ മോൻ്റെ ഫ്രണ്ട്സാളും ഇന്ന് മേ ഉം ഉം ഉം ആഹ് കൂട്ടുകാര് ഓലൊക്കെ വന്നിരുന്നു ഓലൊക്കെ ഫുഡഴിച്ചു പോയി മു മുസ്ലിംസ് അല്ലാത്തോല് അല്ലാത്ത കൂട്ടുകാര്ട്ടോ ഓൽക്കൊക്കെ ഫുഡാ മാറ്റോൽക്കൊക്കെ എല്ലാരെ വീട്ടിലണ്ടാവോല്ലോ
ആഹ്
അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ച് പോയി മക്കളൊക്കെ കറ ഉം മക്കള് കറങ്ങാ പോയിട്ട്ണ്ട് നിയോര് വന്നിട്ട് വാണം എന്റെ വീട്ടു പോവാന് ഇമ്മങ്ങനെ വിളിക്ക്ണ്ട്
ആഹ് അതെ എവിടെണ് മലപ്പുറത്തല്ലേ
ത്ത്
ഓഹ് അപ്പൊ എപ്പ വൈകുന്നേരാ പോണേ
ആഹ് വൈകുന്നേരോ രാത്രിയോ ഇഞ്ഞി ഹസ്ബൻഡിന്റെ പെങ്ങമാര് ഭർത്താവിന്റെ പെങ്ങമ്മാര് ഇങ്ങട്ട് വരാണ്ട് പിന്നെ ഉമ്മറ്റല്ലാണു അപ്പാ എനിക്ക് അങ്ങനെണ്ട് പോവാനും പറ്റത്തില്ല
അതെല്ലേ
പിന്നെ ഇവടെ അടുത്തില്ലാ ഇപ്പാൻ്റെ ഉം ഇപ്പാൻ്റെ ജ്യേഷ്ഠന്മാരേം അനിയമ്മാരെക്കെ വീട്ട്ക്ക് അങ്ങനെ പോവാണ്ട് അതൊന്നും പോയിട്ടില്ല അങ്ങനെ ഇന്ന് രാവിലെ രാവിലെ പുലർച്ചക്ക് എണീറ്റിട്ടേ കെടക്കാനും വെ നേരം വൈകി ഒക്കെ ഒക്കെ റെഡി ആക്കി വച്ച്ങ്ങാണ്ടേ അങ്ങനെ അങ്ങനെ നേരം വൈകിയതോണ്ട് പിന്നെ ഒറക്കത്തിന് തലക്കൊരു സുഖല്ല അല്ലെങ്കിലേ സുഖല്ലാത്തൊരു വ്യക്തിയാണ് അലർജിയൊക്കെ ഉള്ളതാണ് ഒർക്ക് ഉം അടിച്ചു പൊളിക്കാണ്
ഞങ്ങക്ക് അങ്ങനൊന്നും ഇല്ല്യാ സാധാരണ ഇതുപോലെ ആഹ് നമ്മെ ക്രിസ് ഇതല്ലേ ഹിന്ദു അല്ലേ
ആഹ് അതന്നെ അയൽവക്കക്കാരൊന്നും മുസ്ലിംസ്
ഇല്ല ഇവിടെ ഒന്നും മുസ്ലിംമ്സ്സ് ഒന്നുല്ല്യ
ആഹ്
ഞങ്ങ ഇപ്പ ഞങ്ങ വാടകക്കാണ് താമസിക്കുന്നതെ
ആഹ്
ഇപ്പ ഇവിടം മൊത്തം ഹിന്ദുക്കളാണ്
ഹിന്ദുക്കളാണ്ലേ
ഹിന്ദുക്കളാണ് പിന്നെ നേരത്തെ താമസിര്ന്നോടത്ത് അവിടെ ഇണ്ടായിരുന്ന പ്പൊ അവര് കൊണ്ടന്ന് തരുവാര്ന്ന്.
ഉം ഞാനെ കോള് ഇപ്പോ കട്ട് ചെയ്യേണ്ടി വരും ആരോ ആരോ വന്ന്ട്ട്ണ്ട് വിളിക്കട്ടോ ഇന്നാല് ഞാൻ കൊറച്ച് കയ്ഞ്ഞിട്ട് ഇത് കട്ടായി നമ്മളത് നഷ്ടപ്പെട്ടു ആ മൂത്തമ്മ സുഖലത്ര ആ മൂത്തുമ്മ സൂഖയില്ലതെയായിലെ വഴിവെച്ചെങ് കൊണ്ടക്റ്റാർണോ
ഒന്ന് കൊണ്ടോയി കോളു